എടി കേക്ക്ണ്ടാ?
അടി ക്കെക്ക്ണ്ട്
എന്താ വിശേഷം
ഓ നല്ല വിശേഷം നീ എവിടാണ് ഓ സുഖം
ഞാന് ഇവിടെ ടെ ഈ വീട്ടിലാ
വീട്ടിലെ ആ ഞാൻ ഹോസ്റ്റലിൽ
ഹോസ്റ്റലാ ഏ
നീയെന്ന വീട്ടിൽ പോയ
എന്താടി ഏഹ
എന്നാ വീട്ടിൽ പോയ
ഞാൻ വീട്ടിൽ വന്നിട്ട് കൊറച്ചീസായടി ഞാനിന്ന് നാളെ രാവിലെ പോവും കോളേജ്ക്ക് പോവും ഇവിടന്ന് രാവിലെ ബസ് കേറും
അതേ എന്താ
നാളെ ഒരു പരിവാടിണ്ടേയ് യോഗടെ യോഗടെടെ ഒരു പരിവാടി ണ്ട്
ആഹ
ആഹ അപ്പൊ നാളെ എന്തായിലക്കപ്പോ ഞാന ഇവിടെ ഇന്ന് ബോറടിച്ചപ്പോൾ പോന്നാല്
അതെ
സമധിക്കാൻ പറ്റില്ല അപ്പൊ
ആഹ ആ ആഹ ആഹ ഹലോ അടുത്ത ആഴ്ച
അടുത്ത ആഴ്ച ലീവ് ഉണ്ട് അപ്പൊ വീണ്ടും വരും അടുത്താഴ്ച ലീവ് ഉണ്ട് അപ്പൊ വീണ്ടും വരും
ആഹ അത്
ഇവിടെ അതൊന്നും ശരി അല്ലേ ഇവിടുത്തെ ഇവിടെ ഹോസ്റ്റൽ ശരിയല്ല അപ്പൊ എനിക്കിവിടെ ഒരു പതിനഞ്ച് ദിവസത്തിൽ കൂടുതൽ എനിക്കിവിടെ നിക കാ മത്തുല്ല
അതെ അത്പ്പല്ലാര്ത് അങ്ങനെ ന്നാണ് ആ
ന്നെയാണ് നമ്മള് പ്പോ നമ്മളൊരു ലക്ഷ നമ്മളൊരെയ്മായിട്ടാണല്ലോ ഇവിടെ വന്നേക്ക്ണേ അ നമ്മളത് ഇതാക്ക പക്ഷെ ഏഹ് കൊറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുട്ടാ ഫുഡ് കൊറേയൊക്കെ പട്ടിണി കെട്ക്കും കൊറേയ്ക്കെ ലൈറ്റിട്ട് എന്തേലും ഫുഡ് കഴിക്കും പക്ഷെ അഡ്ജസ്റ്റ് ചെയ്യ്ന്നെനൊക്കെ ലിമിറ്റ്ലെടെ ക അപ്പടക്ക് ഉമ്മാന സംഭവം ട്രാവലിങ്ങും ഒക്കെ നല്ല നല്ല എക്സ്പെൻസീവാണ് വീട്ടില് പോകണംന്ന് വച്ചയ്ഞ്ഞാല് ബസ്സില് പോകുമ്പോഴാണേലും നല്ല പൈസ ബസ്സിന് പോകുമ്പോ നല്ല പൈസ പോകും പിന്നെ അവിടെ പോയിട്ട് ഞാനാണെങ്കിലവിടെ വീട് ചെലവ് ഞാൻ വീട്ടീ പോവങ്ങെനെയാവട്ന്ന് ഇവിട്ന്ന് തിന്നാത്തൊക്കെ ഞാ അവ്ട്ന്ന് പിന്നേക്ക് അവിടെ പോയി ഞാൻ അപ്പൊ ഞാൻ പോയിട്ട് നല്ലോം ഫുഡ് അ
ആ
മെയിനായിയിട്ട് ഞാൻ വീട്ടിൽ പോയണ്ടാക്ക വൈറ്റ് സോസ് പാസ്ത അതൊ ഒരു പ ഒരു പ്രാശഞാണ്ടാ ക്കിയതാ ഒരു പ്രാവശ്യം ണ്ടാക്കിയപ്പോ പിന്നെ ൻക്ക് നല്ല ഇഷ്ടായി ഞാൻ പിന്നെ അത് ട്ടായി
ഞാൻ നിന്നെ കാണത്ത കാരണം വിളി ച്ചതാണേ
ശരി ആ ഈ വൈറ്റ് സോസ് പാസ്ത ഞാനൊരു പ്രശംണ്ടാ ഇപ്പോം
ആ അടി അന്റേ അവ്ടെ റേയ്ഞ്ചിനെന്തോ ഇഷ്യൂണ്ട് തോന്നണെ സ്റ്റെക്ക് സ്റ്റെക്കായിട്ട കേക്കണെ
ആടി എടക്ക് ൻക്കാെന്ന് ക്ലിയറാവ്
ആ അതേ ഞാന് വീട്ടി പോയാ അവര് ഫുഡ്ണ്ടാക്കും അപ്പൊ വീട്ടാർക്കത് ചെലവാ
അയ്ശെരി പിന്ന ഇങ്ങട് വര്മ്പളും പോകുമ്പഴും
ഇങ്ങട് അത് പറയാണോ ബസിന്റെ പൈസ അതെല്ലാം നമ്മളിവിടെ വരുമ്പോ ഫുഡ് വാങ്ങിച്ചോണ്ടിരും അത് ഞൻ പറ ബസ്സിനാ പോകല് ട്രെയിനില് വീട്ടുകാരും വിടൂല ഇപ്പല്ലാം ട്രെയിന ആണ് പൈസ കൊ റവ് പനിയാണ് അത് അവിടെ നമ്മളങ്ങടെ ന്യൂസ് ഒക്കെ കേട്ടി നല്ലപ്പോ ചെയ് ല്ലന്ന് പറഞ്ഞിട്ട് വീട്ടുകാരെ വിടൂല അതാ
അങ്ങനെ
ഉ പിന്നെ എന്താച്ചാ ബസില് സംഭവ ബോറടിക്കൂട്ടാ ഏ
ഇപ്പൊ ഫ്രീ ബസും കാര്യങ്ങളും സെറ്റ് ആയിട്ടുണ്ടല്ലേ
ഉണ്ടടി പക്ഷെ നമ്മള് വിചാരിച്ച നേരത്തണ്ടാവൂല്ല ഇവിടൊ കമന ഞാൻ മിക്കിയത് ഇവിടെ ഫ്രീ ബസ്സില വരാ
ഉം ഇല്ല ഇപ്പൊ പൊതുവായിരരുന്നു പാലക്ക ആ
അവിടെ ഫ്രീ പക്ഷെ നമ്മളത് വെയിറ്റ് ചെയ്യതണം നമ്മള് ഒരു വെറുതെ ഒരു പണില്ലാണ്ട നമ്മള് വെറുതെ ഒരു ഇത് പോവന്ന് വിചാരിക്യ നമുക്ക് പ്ര എത്തണ്ട അത്യാവശ്യംല്ലേമ്മള് ടൈം നമ്മള് ചില സ്ഥലത്ത് മ്മള് പോമ്പോ ടൈം കാൽക്കുലേറ്റ് ചെയ്തിട്ടല്ലേ പോവാ ഇവിടന്നിങ്ങട്ട് ത്ര മണിക്കൂറ് അവിടന്നങ്ങട്ട് ത്ര മണിക്കൂറ് അപ്പ മ്മള് ത്ര മണിക്കൂറാവുമ്പോ മ്മള് ഇവിടെത്തും പക്ഷെ ചെലത് മ്മള് കാൽക്കുലേറ്റ് ചെയ്യാണ്ട് പെട്ടെന്ന് നമ്മള് ഒരു എന്താ പറയാ ഒരു പ്രത്യേകിച്ച് ലക്ഷ്യബോധൊന്നുല്ല അവിടെ റ്റാട്ടെത്തിയാലും കൊഴപ്പല്ല ലേറ്റ് ആയിട്ടും ളും കൊഴപ്പല്ല അങ്ങനത്തൊരു മൈ പോമ്പോ നമുക്ക് പ്രശ്നല്ല
ആ
നമുക്ക് ആ ബസ് വരണവരെ വെയിറ്റ് ചെയ്യാം ഇപ്പൊ ഫ്രീ ആയിട്ട് ബസ്സ് വരണ ആ ആ അമ്മളിപ്പൊ ഒരു ടൈം കാൽക്കുലേറ്റ് ചെയ്ത് ഇത്ര ടൈമില് നമുക്ക് എത്തണെങ്കില്
ഈബസ്സിൽ പോവന്നെ വേണം അല്ലാതെ വെയിറ്റ് ചെയ്ത് ന്ന് ഞ്ഞാല് അത് എടങ്ങാറാവും പിന്നെ നമ്മള് വിചാരിച്ച നേരത്തെ ഇവിടെ എത്തൂല്ല പിന്നെ ഹോസ്റ്റലിൽ കേറണം രാത്രി ഒരു ഏഴ് മണി ഏഴരക്ക ആ കുമ്പൊ കേറണം ഒരെട്ട് മണി ഒമ്പത് മണിക്കെ കഴിഞ്ഞാ അവിടൊറ്റക്ക് സേഫല്ല അപ്പൊ പിന്നെ നമുക്ക് നല്ല ടയേടായിരിക്കും ഞാനൊക്കെ രാവിലെ ഇറങ്ങി ഞ്ഞാൽ ഇവിടെ എങ്ങനെ പോയാലേ അവിടെ വൈകുന്നേരത്തുള്ളൂ അതാ ബസ്സ് കിട്ടി അപ്പൊ ഒന്നാലോയ്ച്ചോക്ക് ഈ ഫ്രീ ബസ്സും കാത്ത് ഞാനവിടെ നിക്കാണെങ്കിൽ ഞാനെ
അതിലുംലേറ്റാവും
ഉം അപ്പ പോരാത്തേന് എന്റേല് വല്യൊരു ബാഗ് ഉണ്ടാ ട്രാവലറിന്റെ ബാഗ് നല്ല വെയിറ്റ് ഉണ്ടാകും കൂടൊരു കുട്ടി
ഞാനോ ഞാനോ അങ്ങനെ വരലില്ല ഞാനും കൂടല് ബസിനന്നെ യാ വരല്
ഉം പിന്നെ ട്രെയിനക്കെ ഒറ്റക്ക് വിടുല്ല ടീ
ആ അതെ ഫ്രെൻസ് സുണ്ടേഅമ്മ വി ടോ ഒറ്റക്കെന്റെ അമ്മ വീടൂല്ല
ഉം ന്നെ ങ്ങനന്നെ പിന്ന ഈ പറഞ്ഞ പോലെ വീട്ടുകാര് പറയണത് കൊറെയൊക്കെ സത്യാന്ന് തോന്നും
ആ
നമ്മള വീട്ടാര് പറ അല്ല അല്ലഅവരും അ നം അവരും ന്യൂസ് കാണുന്നുണ്ട് നമ്മളും നമ്മളും ന്യൂസ് കാണുന്നുണ്ട് അപ്പൊ ചെലത് നോക്കുമ്പോ വീട്ടാരെങ്ങാളും ടെൻഷൻ മ്മക്ക്ണ്ടാവും വീട്ടുകാർക്ക് വീട്ടുകാർക്ക് പിന്നെ അമ്മള് നേരിട്ട് കാണണ്ടില്ലില്ലോ നമ്മൾ നമ്മൾ അനുഭവിക്കണത് നേരിട്ട് കാണുന്നില്ല അവർക്ക് ഇവൾക്ക് എന്ത് സംഭവിക്കോ സംഭവിക്കോ എന്നുള്ള ടെൻഷനാ നമ്മൾ ചെൽ പ്പങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാ അവിടെ ഇരിക്കണ്ടാവ അപ്പോ നമുക്ക് അതിലും വലിയ ടെൻഷനാ പക്ഷേ ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് വലിയ ടെൻഷനില്ല നമ്മള് പൊറത്ത് കാണിക്കരുത് നമുക്ക് പേടിയുണ്ടെന്ന് അവർക്ക് തോന്നരുത് നമുക്ക് പേടിയുണ്ടെന്ന്ള്ളത് അവർക്ക് മനസ്സിലായാ അവര് വിചാരിക്കും ആ പെൺകുട്ടി ഒരു ധൈര്യല്ലാത്ത പെൺകുട്ടിയാ അപ്പോ കരച്ചിൽ വരുന്ന സിറ്റുവേഷൻ ഉണ്ടായാൽ പോലും ഞാൻ ആറ്റിറ്റ്യൂഡ് ഇട്ടട്ടെ ഞാനവിടെ നിക്കൂ
പെട ആവ എന്താ
ആടി വീട്ടാരെ
ആഹ് വീട്ടാരാരോ പറ
പേടിക്ക്ണാരു സിറ്റ്വാഷൻ വന്നാ പോലും നമ്മൾ ആറ്റിറ്റ്യൂഡ് ട്ട് നിക്കണം അല്ലെങ്കി നമക്ക് പേടിയുണ്ടെന്നുള്ളത് മൻസ്സി ആയാ അവർ നമ്മളെ എന്ത് ചെയ്യാ അവർ അതിനൻസരിച്ചിട്ട് നമ്മൾ അയ് ഈ പെൺകുട്ടിക്ക് പാവം പെ പെൺപുള്ളാരെടുത്ത് ഇങ്ങനെ ചെയ്താ വളർന്നും പ്രതികരി ക്കില്ലാ എന്നൊരു തോന്നല് വരും അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടെ നമ്മൾ കുറച്ച് ഉള്ളിലൊക്കെ തീക്കണ്ടലോ ചില നേരത്ത് ഉള്ളിലൊക്കെ നല്ല പേടിയുണ്ടാവും പ്രഷറൊക്കെ വരും മ് പക്ഷെ പ് പൊറ ഇപ്പഴാണ് ഫുൾ ആറ്റിറ്റ്യൂഡ് ഹ് ഹാ ആഹ് അത്‌ എന്റെ ഉമ്മ പറഞ്ഞൊരു ട്രിക്കാ പ്പേന്ന് ള്ളെ പൊറത്ത് കാണിക്കരുത് അപ്പൊഅം അമ്മളോരോ പോവാ ഐഡിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നിന്ന പകലും സെയിഫ് അല്ലട്ടാ ബസിലൊക്കെ ഇരിക്കുമ്പോ പകലും സേഫ് തല്ലാരാ
നമുക്ക് വരുംന്ന് പറഞ്ഞാ നമ്മക്ക് അറിയ
അതെ റേഞ്ച്ന്റെ എന്തോ ഇഷ്യൂന്ന് നമ്മൾ ആഹ് നമ്മള് എങ്ങൻ നമ്മള് ഒതുങ്ങ്ന്ന ആളിന് ജയിക്കണം നമുക മുക്ക് അനുഭവങ്ങൾ ഇണ്ടാവോല്ലോ ഹലോ നമക്ക് ഓരോ അനുഭവങ്ങൾ തവിലോ കൊറേങ്ങ് നമ്മള് വീട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യ വരണ സമയ
ആയി ശരിയാ അവര് പറ കേക്കുന്നുണ്ടോ നോക്ക്
എന്ന് കരുതി നമ്മുക്ക് ഇങ്ങനൊക്കെ സംഭവിക്കുമെന്നു വിചാരിച്ച് നമുക്ക് വീട്ടിലന്നെ കുത്തിയിരിക്കാൻ പറ്റുവോ ല്ലല്ലോ മ് ജ് വീട്ടില് ഇരുന്നിട്ട് ഇരിക്കാൻ പറ്റില്ലല്ലോ പേടിച്ചു വീട്ടിലിരുന്നാൽ കാര്യങ്ങൾ നടക്കുല്ലല്ലോ ഇപ്പൊ ട്രാവലിങ്ങിന് ഇവിടെ ബുദ്ധിമുട്ടാ ഇവിടെ തന്നെ ഇരിക്കാനും പറ്റില്ല അവിടുന്ന് തിരിച് വരുമ്പോ ബുദ്ധിമുട്ടാണ് ന്ന് വച്ച് എനിക്ക് അവിടെ ഇരിക്കാനും പറ്റില്ല എന്റെ കരിയർ കടുക്കണത് ഇവിടാണ് അപ്പൊ എനിക്ക് എന്തായാലും ഇവിടെ വന്നേ പറ്റൂ ഹലോ
വിട്ടത് പിന്നെ പറഞ്ഞ കേക്കണ്ടെ
ആ
കേക്കണില്ല അനക്ക് ആ ഇടക്കെ റേഞ്ച് പോണ്ടടീ അയിന്റെ പ്രശ്ന
ആ
ഇവിടെ ഹോ - റ്റല്ലല്ലേ പിള്ളേരുണ്ട്
അത് പോ മോളെ ഇന്റെ ഹോസ്റ്റലിൽ ഇങ്ങനെ തന്നെ ഞാന് റൂമിനുള്ളിൽ ഇരിക്കാനും പറ്റൂല്ല പുറത്തിറങ്ങാനും പറ്റ ത്തില്ല പുറത്തിറങ്ങിയാലും സൗണ്ട് റൂമിനുള്ളില് സൗണ്ട് പിന്നെ പോയാത്തതിന്ന്നമ്മളത് ഒരു റൂമുണ്ട് കേട്ടാ ജൂനിയർ കുട്ടിയ അറ്റത്തൊരു റൂമുണ്ട് ഞാന് ഒരു ദിവസം ഇതേപോലെ ഉമ്മാനെ കോൾ ചെയ്തിട്ട് റൂമിൽ സൗണ്ടായി താർണം പുറത്തേക്ക് ഇറങ്ങിയതാ പൊറത്തേക്ക് ഇറങ്ങിയിരിക്കുമ്പോ മോളെ ഇവൾ ഇവടെ കിടന്ന് ആ ഇവള് കിടന്ന് ഒച്ചണ്ടാക്കോളീ ഇവളെ പ്പോഴും ഇങ്ങനെ തന്നെയാടീഎപ്പോഴും ഒച്ച ഒണ്ടാക്കീ കൊണ്ട് ഇരിക്കും ബാത്ത് പോലും ഇവള്എനിക്ക് സമാധാനം തരില്ല ബാത്റൂമിൽ ഇവടെ ഇവടെെ ഫ്രണ്ട് അപ്പുറത്തെപ്പടുന്നു ഏ എന്തടി ബാത്രറൂമില് ആഹ ബാത്റൂമിൽ ഇവള ഇള പ്രംഗ അപ്പുറത്ത് ഇപ്പുറത്തൊന്ന് സംസാരിക്കുക കന്നല്ല ച അപ്പൊ ഈ നാല് ബാത്റൂം ഒരുമിിച്ച അപ്പ അപ്പുറത്ത് കുളിക്കണം കുട്ടികൾക്കൊന്നും സമാധാനം ഉണ്ടാവില്ലേ ഇപ്പൊ നാല്ു ബാത്രറൂം ഒരുമിച്ചേ നമ്മള് കൊറച്ച് സമാധാനത്തില് ബാത്റൂമ നിന്ന് കുളിക്കുകചായിരിക്കും ഇവര് ഇവിടെ നിന്ന് ഇവര് തമിഴിലുള്ള കഥകൾ ഉറക്ക പറയുമ്പോ അത് ബാക്കിലക്ക വിസ്രം മനസ്സല്ലേ ഇവര് ഇവർക്ക് കുളിക്കാൻ പോയാ അവിടെ വേറെ കുട്ടികളെ കാ ണ്ടക്ക വെച്ചട്ട് നമ്മള് കുളിക്കാൻ പോയാള താങ്ങ പോർണോ
ആഹ് ഇപ്പട്ടി ഉണ്ട് എത്ര നേരംള എടു ന എന്തോര നേ നമ്മൾ നിക്കണംന്ന അറിയോ
നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമുക്ക് നവായിട്ട ഒരു ബാത്റൂം ഉണ്ടരിക്കും വീട്ടിലിപ്പ നമക്ക് ഇഷ്ട പോല ബാത്റൂംണ് അങ്ങനത്തെ ഒരു സാഹര്യ വരില്ല അപ്പപ്പോ ഈറൂമിൽന്നെ നമക്ക് അറ്റാച്ചഡ ബാത്റൂ ആരും കുളിക്കാത്ത ഒരു നേരൊക്കെണെങ്കിൽ നമക്ക് ഇഷ്ടംപോലെ നേരെ അടുത്ത് കുളിക്കുക ക്ഷെ അതുപോലെ ആണോ ഒരു പബ്ലിക്കായ
അതങ്ങപപ്പറ് ആഹ് അറവിടെ കൊറോണങ്ങനാടി
ഉം പറഞ്ഞിട്ട് കാരില്ലടി മ്മക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ ഇവരെ അവർടെ രീതികള് ചെയ്യുന്നു നമുക്ക് ആഹ് നമക്ക്പറയാൻ പറ്റില്ലല്ലോ നിങ്ങളെന്താങ്ങനെചെ- ണെ ഒന്നും ഒന്നും നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ല
പിന്നെ ജൂനിയേഴ്സ പിന്നെ ജൂനിയേസായ കാരണം-
ജൂനിയേഴ്സ് ആണ്പ്പിന്നെത് പറഞ്ഞഴിഞ്ഞ റാങ്കിങ്ങായി അങ്ങനായ് ഇങ്ങനായ്ന്ന്ട്ട് അയിന്റെ പേരില് പുകിലൊണ്ടായ്
ആഹ്
പിന്നെ വിളിക്കാട്ടാ
ആഹ അഅങ്ങനെണ്ടല്ലേ ആഹ് ശരി പിന്നെ വിളിക്ക